ആഹ് കേൾക്കണ്ട് ഒക്കെ നല്ലെന്നെ എവിടെ എന്തെടുക്ക ആഹ
പണികളൊക്കെ കയ്ഞ്ഞ് ഇഞ്ഞ് കൊറച്ച് ഒരു റെസ്റ്റ് വേണ്ടേ അപ്പ അങ്ങനെ നിക്കാണ് ആഹ് ആഹ്
ആഹ ഇന്ന് ഞായറാഴ്ച ആയോണ്ട് ഒഴിവുണ്ടാവുലല്ലോ
ഒഴിവുണ്ടാവൂല അവടെ അതാ അകത്ത് ഫുള്ള് ക ച്ചറ്യാണ് മക്കള് രണ്ടാളും മോന് നല്ലോ മറ്റോ മോളെ കാട്ടേ അപ്പൊ അങ്ങട്ടും ഇങ്ങട്ടും
ഉം എത്രായി മക്കക്ക്
മൂത്താള് പത്തിലാണ് രണ്ടാമത്താള് നാലില് ചെറിയ ആള് എൽ കെ ജിയില
ഇതില് ആരായിട്ടാ തല്ല്
അത് ചെറ്ത് ചെറ്യേ രണ്ടാളും ചെറെ മോ ചെറിയ മോ മോന് രണ്ടാമത്താളെ നല്ലോം കാട്ടും
അത് എൽ കെ ജിള്ളത് ഏ മോനോ മോളോ
അപ്പ അയ്നൻസരിച്ചുള്ള പൊട്ടിതർപ്പ്ണ്ടാവ്യല്ലോ
ആഹ ണ്ടാവും അല്ല അപ്പം രണ്ടും കണക്കാ ന്നാൽ
ആഹ മറ്റോൻ പിന്നെ അത്ര വെയിറ്റും എന്തും ഇല്ലാത്തോണ്ടെ രണ്ടാമത്തെ ആള് ഓനൊന്ന് ഉന്തിട്ടാല് അതാണ്ട് മർഞ്ഞെട്ടി വീണോളും ഞാ ഹഹഹ്
അപ്പൊ അയിന് അയിന്റെ എടേല് ഒരാള് വാണ്ട്യെരും
ആഹ് ആഹ്അത് ഞമ്മള് പോയാ ഞമ്മക്കും കി ട്ടും അപ്പൊ പിന്നെ വെറുതെ ഓലായി ഓലെ പാടായി നിന്നോട്ടെ വിചാരിയ്ക്കും ഉം ആഹ് ചായുടി കയ്ഞ്ഞാ
ഇല്ലല്ല ഞാനും ഇതേ പോലെ ഇൻക്ക് രണ്ട് ചെറ്യേ കുട്ടേളാ ഒന്ന് എൽ കെ ജി ഒന്ന് ഒന്നര ഒന്നര വയസ്സായെനെ ഓർക്യോണ്ട് നിക്ക
ഏ അപ്പ രണ്ടാളേം നോക്കിയോണ്ട് നിക്കണം
ഉം അയ്ന് അടിക്കായീല്ല ചെർതടിക്കായീല്ലല്ലോ വെൽതിനെ ചൂടായാ മതിയല്ലോ കൊറച്ച് കയ്ഞ്ഞ ഇപ്പാ അവസ്ഥീല് ഞാനും എത്തും
ആഹ് എത്തും
ഉം അയെന്നാ ഇന്നോട് പറല് ഒരു റഫറിന്റെ ഒരു കുപ്പായം വാങ്ങിട്ടോണ്ടി രണ്ട് കു കുട്ടേളെ എടേല് നിക്കാന് പറയും ഇപ്പം തന്നെ ഇവനൊന്ന് നീ ക്കലൊടങ്ങേപ്പം തന്നെ ഓളെ പോയി തോണ്ടലൊടങ്ങീന്
ആഹ് അതന്നെ ഓൽക്ക് ആൺകുട്ടേൾക്ക് ഒരിതാണല്ലോ ഒര് പൊട്ടിതെർപ്പോൾ കൂടുതലാണല്ലോ
ഉം
അത് ഇവല് ചെറേ ആള് വല്യ ആളിം നല്ലോം കാട്ടും ഇന്നട്ടോള് കുത്തിയിരുന്ന് കരയാ ൻ നിക്കും ആഹ് അത് അങ്ങൻത്തൊരിതാണ് ഞാൻ പറിം നിനക്ക്എൾപ്പുണ്ട് ഇങ്ങനെ കരയാന് ഓയ്കും പിന്നെ കാട്ട്യാ പിന്നെ വേദന ഓൻ വേദനാക്കും നല്ലോം നുള്ള്യേ
ആഹ് അതെ ഇന്റെ കാക്കാന്റെ കുട്ടിം താത്താന്റെ കുട്ടിണ്ട് അപ്പം കാക്ക കാക്കാൻ ന്റെ കുട്ടി കാട്ട്നേനൊക്കെ ഞങ്ങള് പറിം അത് ചെറ്യേ കുട്ടിയല്ലേ അതോണ്ട് കാട്ടാണ് റിം അപ്പൊ ഓള് ഒരീസം പറയാണ് ഇങ്ങക്ക് ഇങ്ങനെ പറഞ്ഞാ മതി കാട്ട്ണതെന്തൊര് വേദ തെങ്ങനെയാന്യാന്നറിയോയ്ക്കും ഊം അത് ചെൽപ്പം ഇൻക്ക് ചെറുതിന്റെന്ന് കിട്ടുമ്പൊന്ന് ഇണ്ടാവേണ്ട് ഇന്റെ മോളയ്ന് വല്യ കൊറവൊന്നുല്ല അതയ്ന് ഫസ്റ്റ് പാവെയ്നിട്ടോ നല്ല പാവേനി ഇപ്പയ്ന് ഇന്റെ ഹസ് ടെന്റിന്റെ അവുടെ രണ്ട് ഓൽക്കൊക് ഫുള്ള് പെ ആ ആൺകുട്ട്യാളാ ഞ്ഞി വീടിന്റെ എട്ത്ത് കളിക്കാല്ലതു ആൺകുട്ടിയാ ഇവിളൊരു പെൺകുട്ട്യോള്ളൂ കൂട്ടത്തില ഇഞ്ഞി പിന്നെ വെര്ന്ന വീട്ട്ക്ക് വെർനോല്ണ്ടല്ലോ വിര്ന്ന്ക്കാനോലും ക്കും പുള്ളുട്ട ആൺകുട്ട്യാള അപ്പൊ ഇവള് ഇവരെടേലാണ് വളർന്നാണ്ട് ഇപ്പയ്ക്ക് പറ്റിയ മുതലായിണ് ഓലെ
ആങ്ങളാർക്കൊരു പെങ്ങളാവല്ലോ
ആഹ് അപ്പയ്ക്ക് പറ്റിയൊരു സെയ്‌സയിണ് ഇന്റെ വീട്ടില് പെങ്കുട്ടി ട്ട്യാളാ കൂടുതല് ക്ഷേ നമ്മളിവിടെ നിക്കല് കുറവല്ലേ ന്റെ വീട്ടില്ർന്നാല് ന്റെ വീട്ടില് മക്കള് മക്കളെ മക്കള് ഞാന് ന്റെമ്മാക്കല്ല ന്റെമ്മാക്ക് മൂന്ന് ൻക്ക് മൂന്നാങ്ങളാരും ഒരു താത്തയാല്ലേ
ഏഹ്
പക്ഷെ അത് കഴിഞ്ഞിട്ട് ങ്ങള് മക്കക്ക്ണ്ടായതൊക്കെ പെൺകുട്ട്യാളെന്നെ കൂടു
ഏഹ്
പക്ഷെ അവ്ടെല്ല അവിടെ എടുത്തില്ലതും എട്ത്തില്ല വീട്ടിലും മൂന്നാൺകുട്ട്യാളാണ്ള്ളത് ഓളും ഞങ്ങളവടെയും ആൺകട്ട്യാളാല്ലത് അവിടെ നാല് ആൺകുട്ട്യാള് അഞ്ച് ആഹ് അഞ്ചാങ്കുട്ട്യാള് ഇന്റെ കൂടെ ചെറുതും കൂടി കൂട്ടി ആഹ് ആഹ് അതൊറ്റക്കല്ല ഞ്ഞി സ് കൂളുണ്ടല്ലോ പെൺകു കുട്ട്യാളും ആൺകുട്ട്യാളും വേറ്ര്ച്ചാണ്ടാ ഇരിക്ക്ണെ ഈ ഇന്റെ നാ ത്തൂമ്മാരെ കുട്ടിയേളും ഓളും ഒപ്പായിര് ഒ ഒരേ ക്ലാസ്സിലാ മൂന്നാൾക്കാരും ഒരു ക്ലാസ്സില ഇന്നട്ട് ഈ പൺകുട്ട്യാളൊക്കെ ഒരു സൈഡിലിരി ഈത് കാണു ഈ ആൺകുട്ട്യാളെടേല്
ശീലാവേ വീട്ടില് അതെ
ഇന്നട്ട് ഈ മിസ്സിനോട് ഞാൻ പർഞ്ഞേ ഇവളെന്താ ഇ ക്കി എന്നാ ഞാൻ പോയിനി അപ്പൊ മറ്റോല് രണ്ടാളും ഇല്ല ആദ്യം ഓലെട്ത്തിരിക്കാന്നില്ലെൽക്കാ ഞാൻ കര്തേ മറ്റൊല് രണ്ടില്ലാ പ്പൊ ഞാൻ ഓൽ മിസ്സിനോടർഞ്ഞു ഓളെ പെൺകുട്ട്യാളെട്ത്തിര്ത്തിയാണ്ടിയർഞ്ഞു മിസ്സറിയാ ഇര്ത്തിയാ ഒരു പിരീഡോള്ണ്ടാവും പിറ്റത്തെ പിരീഡോള് പിന്നിണ്ടാവും ഓലെര് ത്തന്നെ പോയിരിക്ക്ണ് ഓക്ക് ഓലു ആയിട്ടാണ് കമ്പനി കൊടുത്ത് ആഹ്
കമ്പിനിള്ളത്
ഉം ഈ ഈ ഈ രണ്ട് കുട്ട്യാളല്ലേ ഓല് പോന്നില്ലാർഞ്ഞിലേ നാത്തൂന്റെട്ട്യാള് ഇന്നലെല്ലേനി സ്കൂൾ ക്ക് ഇന്നട്ടും ഓള് ആ മറ്റേ വ ക്കില്ല പെൺ ആൺകുട്ട്യാളെ കൂടെ ഇര്ക്ക്ണെ അതൊക്കെന്റെ ബ്രദർ ഫ്രണ്ട്സാന്ന ഓള്
ഏഹ് ഇപ്പങ്ങനെണ്ട്ല്ലേ മക്കളെ ഓരോ ഇതെ
അഹ് ആഹ് ഓക്കെ ആഹ് അയ്ന് ആണ് പെണ്ണ് ആ വ്യത്യാസൊന്നു ല്ലോക്കോന്നുള്ളൂ ഓള് കാളിക്കണ ഫുള്ള് ആൺകുട്ട്യാളെ കൂടെ ഇല്ലെ ഓളാ ലെവൽക്കാണ്ടെത്തിയതാ എന്നരു പാ വേ ഞ്ഞറിയ ആരിം കാട്ടൂല എന്നും ഞങ്ങക്ക് അവടെ കച്ചറ തീർക്കാനേ നേരന്നള്ളു ഇതിനങ്ങനെ കാ ഇത്ങ്ങ കരിം ഇപ്പം ഒന്ന്പ്പ ഇങ്ങട്ട് കിട്ടിയ രണ്ടെണ്ണം അങ്ങ
അങ്ങട് കൊടുക്കും ഞാൻന്റെ മോളോട്താ പറയല് അന്നോൻ കാട്ട്ണ്ടെ ഇജടിച്ചോ രണ്ടടി കൊടുക്കുമ്പോൻ വിട്ട് പോയി ക്കോളും എവിട അത് പത്തടി അടിച്ചാലും ചെൽപ്പോ ആ ദേഷ്യത്തിൽ ചെൽപ്പോ ഇന്നലെക്ക്ണ്ട് വയറിന് കടിച്ചിട്ട്ങ്ങട്ട് ചൊവന്നു കഴി ഞാൻ ചുണ്ടിന് രണ്ടടി കൊട് ത്തപ്പളാണ് അത് വിട്ടത് അ അങ്ങെല്ലാം കാട്ടും
ഇത്വ്വളെ മെ പൊറെന്നും മറ്റേ വ നാത്തൂന്റെ കുട്ടി കാട്ടിയാണ്ട് എന്നും മുറിയേനി അത് കട്ച്ച മാന്താ അതൊ ക്കേനി പണി ഒരീസം നമ്മളേ ആ ഫോർക്ക്‌ല്ലേ നൂഡിൽസൊക്കെ ഒഴുന്ന അയിനോട് പൊറാണ് വേ വരഞ്ഞാണ് വെച്ചീനി ഇതിന്റെത് പൊറം മുയിവം
ഇപ്പം ഉം അവ ഓന്റെ മുഖത്തിന്റെ പകുതിയൊക്കെ ഓള് മാന്തി പർച്ചീണ്ടാവും
ഞാൻ പറിയെ ബ താന്നു നിന്നാ എന്നും താന്ന് ക്കലേ ഇണ്ടാവൊള്ളൂ കൊറച്ചൊക്കെന്ന് പ്രതികരിക്കല്ലോ മക്കള്
ഇ ഇപ്പ ഓളെ ആരും വല്ലാതെ തൊടൂല തൊട്ടാൽ എന്നാലും ഉണ്ട്ട്ടോ ഓളെ കാട്ടിയാലെ തിരിച്ച് കാട്ടൊള്ളു
ഏഹ്
അതൊക്കെ ഇഞ്ഞ് ഓളെ എന്തെങ്കിലും സാധനം എടുത്താലേ തിരിച്ച് പിടിച്ചു വാങ്ങുമ്പോ തീരെ കിട്ടില്ലേ കടിച്ചു ആഹ് തൊട്ടാല് തിരിച്ചാട്ടും ഉം ആഹ് എന്റെ ആങ്ങളന്റെ കുട്ടിണ്ട് അത് നല്ല പൊട്ടി തെരിയാ പൊ പം സംഭവം പെൺകുട്ടിയാണ് പക്ഷെ പൊട്ടിത്തെറിയ ങ്ങനെ എല്ലാരും കാ ട്ട്യോണ്ട് ഇതായോണ്ട് എല്ലാരിം കാട്ടും അപ്പൊ ഉം ഇവള ആദ്യം കാട്ടുമ്പോം ഓക്ക് അവടില്ല സുഖം ഇവിടെ ഇല്ല രണ്ടോടത്തന്ന് ഓക്ക് അങ്ങ് കി ട്ടും എപ്പളും ഇവള് കരയലേഞ് ഇപ്പൊ തിരിച്ചു കാട്ടലൊട്ങ്യേരെ ഓള് വല്ലാണ്ട് വളെ കാ വര്ല അയിനാണെങ്കി ആരെങ്കിലും കാട്ടാത നിൽക്കലും കഴിയൂല എന്നട്ട് അതെന്താട്ടും ഇവളെട്ത്ത്ക്കാണ്ട് വരുമ്പോ എടുത്തില്ല കസാരേ സ്റ്റൂളോ അയ്നൊരു തല്ലട് തല്ലിയാണ്ട് പോകും ഇത് വെറുതെന്ന് തോണ്ടിയാ മതി
ഏഹ് ഏഹ്
ആം
ഉം ആഹ് അപ്പൊ ആൺകുട്ട്യേൾക് പറ്റെതായിണ്ടാവും അതുകൊണ്ട് വല്ലാങ്ങട്ട് കാട്ടലെക്കെട് കുറഞ്ഞോളും
ആഹ് മറ്റേ എന്ക്ക്ഇതേന്നേന് നേരം ഒന്ന് കാട്ട നോലോളിച്ച് എന്നിട്ട് ഒരു മുറിയൊക്കെ പ റ്റ്യാല് അഹ് ആഹ് മുറി പറ്റിയാണ്ടല്ലോ പിന്നെ ഞാന് അ പൊതപ്പിട്ട് ഇതാക്കി കൊ കൊണ്ടടക്കണം
ഏഹ്
മുറിയൊന്നും പറ്റാൻ പ റ്റൂല അത്ര വലിയ എ തൊട്ടാവാടി അറി എല്ലാരും കളിയാകല ഏ ഏ നോലോളിചാണ്ട് ച്ചിലൊന്നും ഓൾതാരും കേൾക്കലെന്നെല്ലാ
ആഹ് ഇവടി അങ്ങൻ തന്നെയാണ് കണ്ണ്ന്ന് വെള്ള ഒലിക്കിന്നല്ലാതെ കരച്ചില് പോറത്ത് കാണൂല പോയൊക്കണം
ഉം ഇപ്പൊഏതായാലൊരു സമാധാനാണ് മ ട്ട്ൻക്കനങ്ങുമ്പോ ഓടി പോയോക്കണ്ടേ ഇപ്പ എല്ലാരും ഓടി പോവും കരച്ചിലോവിടെ കേട്ടാ
ഫോൺ വെറുതെ അല്ലെങ്കി എന്നും അങ്ങനെ തന്നെ നിക്കേണ്ടിരോ
അഹ് ആഹ്
ഉം കൊറചോക്കെ നമ്മൾ പ്രതിരോധിക്കണം ഇപ്പഴേ ആയില്ലെങ്കി മക്കൾ പ റ്റെ ങ്ങട്ടെ പിന്നീട് നമ്മുക്ക് ഓരോ അവസരങ്ങൾ വരുമ്പോ
ആഹ്
ഇപ്പളേ നമ്മള് പറഞ്ഞോട്ത്തില്ലേ പിന്നെ ഫുള്ള് പാവാവും
ഇഞ്ഞിഇപ്പോ സ്കൂളില് കരാട്ടണ്ട് അഹ് ഇൻക്ക് പഠിക്കണം ഇൻക്ക് ആ കരാട്ട പഠിക്കണം ഇനിഅയിന്റെ ഒരു കുറവുണ്ട്
ന്നപിന്നേ പറയേണ്ടി വരില്ല
കൂൾള് കുട്ടിയാക്കൊക്കെ കളിക്കാ ആ വൈറ്റ് ഡ്രസ്സ് ഇട്ട് എനിക്കും കളിക്കണം പറണ്ട് ന്നപിന്നെ ഞാ ഭാഗത്ത്ക്ക്ന്നേ പോയക്കന്ന്
ട്ടില്ല ഞാൻ പറഞ്ഞേ ആദ്യം ഇജൊന്ന് വളര്
അയിന് ആയില്ല അവൽക്കൊന്നും ആയില്ല ഒന്നാം ക്ലാസ്ന്നാണ് ഓള കണ്ടാണ്ട് പറയാണ്
നാലാം ക്ലാസ് ന്നെ ണ്ടാവാ
ഇവിടെ ഞങ്ങള് ഇവിടന്ന് ഒന്ന് തൊട്ട് തുടങ്ങീനെർഞ്
ഏഹ് ഞങ്ങളവിടെ നാലാം ക്ലാസ് മുതല മോള് കുറേ ചോയ്ച്ചിനി ഞാൻ പർഞ്ഞ് രണ്ടാമത്തെ ദിവസം മുതൽ ഇൻക്ക് എല്ല് ഡോക്ടറെ എട്ത്ത് ഇബടെ പ പായിട്ടറ്റെ കെടക്കണ്ടി വരും ഇൻ്റെ മോളയ്ന് പോവണ്ടാന്നർഞ്ഞ്. അത്രേ ഉള്ള് നമ്മുക്ക് കയ്യൊന്ന് പിടിച്ച് വെലിച്ചാല് പെ വിളിക്കാൻ പേടിയാ.
ആഹ്
വെയിറ്റേ ഇല്ല്യ പത്ത് വയസ്സായ ഇപ്പളും അത്ര പതിനഞ്ച് കിലോനോ.
ഏഹ്
ഒള്ളോ
ഡോക്ടറെ കാണിച്ചപ്പം പ്രശ്നം ഒന്നുല്ലല്ലോ ആരോഗ്യം ഇണ്ടെങ്കി കൊഴപ്പല്ല.
അയ്ന് അതല്ല ഓള അയിന് പ്രസിച്ചപ്പളെ ഇല്ല ഒന്നേ അറുന്നൂറൊള്ളേയ്നി. അന്നേ പിന്നെ പിന്നെ ഓക്ക് പാലും കുടിച്ച് പാലും കിട്ടില്ലേനി ഇൻക്കി. അങ്ങനായി വളർന്ന് വളർന്ന് പോയതാ ഏതായാലും ആ ഇപ്പ ഞാൻ ഇപ്പളും പറയലാണ്. അതിനെ കളിക്കുമ്പോ ശ്രദ്ധിക്കണ്ടോ കയ്യക്കെ പുടി ച്ച് അത്രക്ക് തടില്ലാതെങ്ങട്ട് ആ
അത് കൊഴപ്പം ഇണ്ടാവുലട്ടോ ഇൻ്റെ മാ താത്താന്റെ കുട്ട്യേക്ക് രണ്ടിനും തീരെ പാല്ട്ടില്ല പക്ഷേ ഇപ്പയ്റ്റ നല്ല ഹൈറ്റ് ഇണ്ട് താത്താന്റെ കാട്ടിലും ഓന് നീണ്ടാണ് പോയക്കാണ് ഇപ്പോ ഓള്
ലൊക്കെ നല്ല നീളാ
പത്താം ക്ലാസ്സില് എത്തിയപ്പോ ഇപ്പ ഒമ്പേല ഇല്ലത് ഇപ്പഴു കൊർച്ച് തടി വെക്കലൊടങ്ങിണ്. അത് ആ അ ഉം ആയി ആയിരത്തി ഒന്ന് ഇന്റെ നാത്തൂന് ചെർതിനെ പ്രസവി ച്ചത് ആയിരത്തി എണ്ണൂറ അത് ഇതേ പോലല്ല തടി ഇല്ല ഉം കയ്യൊന്നും തീ രേ തടിയില്ല പക്ഷേ നല്ല പിത്തന കൊള്ളിയാ. എന്നും പനി അയിന്റെ കയ്യിനും കാൽനും അങ്ങ മുറിയാ അഹന്നെ മറന്നോവും അഹന്താ പറ്റിയത് ന്ന് പറയല്.
ഉ ഇന്നാ ശരി ആ ആ ഇന്നാ വെച്ചാള.
ഉ ഉ
വെച്ചാള